ഹലോ
ആ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം പിന്നെ എന്താണ് ഓ സുഖാണ് സുഖാണ് ന്ന്ന്തേനി പരിപാടികളൊക്കെ
ഇന്ന് എന്താ യിര്ന്നു ക്ളാസിന് പോയേ ഏനി
എങ്ങനെണ്ട് വൈഫക്കായിട്ട് ക്ലാസ് പോമ്പോ
ആ ടി. ടി. സി ചെയ്ന്ന് അപ്പ അത് കൊയപല്യ ന്നാലും റിസ്കാണ് നമ്മള് കല്യാണത്തിന് മുന്നേ ആകുമ്പോ നമക്ക് വെനം ഏ രാവിലെ കുളിച്ച് മാറ്റി അങ്ങട്ട് പോയാ മ ഇപ്പ അങ്ങനെല്ല
ഉം അതെ ഉം വീട്ടിലെ കാര്യങ്ങളൊക്കെ
ആ അപ്പൊ രാവിലെ എണീറ്റിട്ട് നമ്മടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചായയും കടിയും ഉണ്ടാക്കണം ഉം പിന്നെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കണം ആം എല്ലൊം റെഡി ആക്കീട്ട് നമ്മള് പോയിട്ട് വന്ന് ആ അത് കഴിഞ്ഞാലും ഇമ്മളെ മക്കള കാര്യത്തില് പിന്നെയും ടെൻഷൻ ആണോ ഓലതൊക്കെ റെഡിയാണോ റെഡിയാണോ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കുറയും പിന്നെ അത് കഴഞ്ഞ് വന്നാലും നമുക്ക് പണിയാണ് രാത്രി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം ഇതൊക്കെ മക്കളെ കൊണ്ടുവരണം മറ്റേ നമ്മക്ക് അവനാന്റെ തടിയും പഠനോം അത് മതി
പിന്നെ യാത്രാക്ഷീണം വേറെ അതും
യാത്രാക്ഷീണം അതന്നെ പിന്നെ രാത്രിയാലും നമ്മുക്ക് ബുക്ക് എടുക്കാനോ പഠിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് നമക്ക് ഒരു സ്റ്റഡി ടൈം ഇല്ല ഉം ഉം പിന്നെ നമ്മൾക്ക് എകസാം ഒക്കെ വരുമ്പോ നമ്മള് രാത്രി ഓവർനൈറ്റില് ഉറക്ക ഒഴിച്ചിരുന്നിട്ട് പഠിക്കണം എന്നിട്ട് അതൊക്കെയാണ് പിന്നെ ഇപ്പം കമ്പ്യൂട്ടർ കോഴ്സ് അതായോണ്ട് വലിയ കൊയപ്പല്ല അതികം അധികം പ്രാക്ടിക്കലാണ്
ആ പ്രാക്ടിക്കലാ തിയറി കുറവാല്ലെ ഉം ഉം ഉം ഉം
ആ അപ്പൊ അവിടുന്ന് ചെയ്യാം പിന്നെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ സുഖാണ് നമ്മുക്ക് അവിടുന്ന് ചെയ്തോ
ചെയ്യ
ആ ചെയ്തു നോക്കാം
ആതെ ഉം പറഞ്ഞതൊക്കെ മൈന്റില് നിക്കണ്ടോ മൈൻന്റിലൊക്കെ ഒക്ക ഉണ്ട അപ്പോ
ഓ ആ കൊയപ്പില്ല അത് തുടക്കത്തിൽ ഇണ്ടായിനി കമ്പ്യൂട്ടർ എന്താന്ന് പോലും അറിയാതെയാ നമ്മള് ക്ലാസ്സിന് പോണത് അപ്പം തൊക്കെ എന്നെക്കൊണ്ട് പറ്റുവോന്നുള്ളൊരു ചോദ്യം വന്ന് പിന്നെ കുഴപ്പില്ല എന്റെ കൂടെ ചെയ്യണ ആ- ന്റെ കൂടെ ചെയ്യ്ണോലൊക്കോ കൊമേഴ്സ് ഒക്കെ എടുത്ത ആൾക്കാരാണ് അപ്പൊ ഓലെ ഒപ്പം ങ്ങടെത്ത്ണില്ലേനി ഇപ്പൊ കുഴപ്പില്ല പ്പോലക്കാട്ടിലും മുന്നിലെത്തി അതോടെ കുഴപ്പല്ല ആ ഇപ്പൊ ഞമ്മള് എന്താ- എന്ത് അമ്മള് ചെയ പഠിക്കണ കാര്യം ഞാൻ അതുപോലെ വന്നിട്ട് ഇവിടുന്ന് ന്റെ റഫ് നോട്ട് ഞാനെന്നെ ഒരു റഫ് നോട്ടെയ്തിണ്ടാക്കും
അ ആഹ്
തെ ഇര്ന്ന് ട്ട് ചെയ്ത കാര്യം ഒക്കെയാണ്ട് എഴ്തും അപ്പ അത് പിന്നെ പിറ്റേന്ന് ക്ലാ പോവുമ്പോ ആ എഴ്തി വെച്ചെത് അത് ഇങ്ങനെ മൈന്റ് ക്ക് വന്ന്ട്ട് അമ്മക്ക് അയ്ന്റെ അത് ചെയ്യാൻ പറ്റ് ഇണ്ട് മറ്റെ ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങട്ട് പർണ് തെരും അത് അമ്മക്ക് അങ്ങനെ ഇങ്ങട്ട് പോവലെനിം പിറ്റേന്ന് ക്ലാസ് വന്നാൽ ഒന്നും മനസ്സിലാവാതിര്ക്കുമ്പം നമുക്ക് ഇത്രോം പ്രാ യൊക്കെ ആയാരെ നമ്മക്ക് മടിയാണ് മിസേ ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാള്ള മടി കാരണം സ്വയം അങ്ങ്ട്- പഠിക്കാന്നട്ട് വിചാരിച്ചിട്ട് മിസ്സ് പറയുമ്പ തന്നെ അങ്ങട്ട് വേഗം ഏയ്‌തലൊടങ്ങും-
ആ പഠിക്കാനുള്ള ആ ഒരു ഇതാണ് ങ്ങക്ക് ഇതായിട്ട് കൂടുതല് മുന്നോട്ട് കൊണ്ടോണേ-
ആഹ് പ്പൊ ഞാന് പ്പന്റെപ്പള്ള മൂന്ന് കൊമേഴ്സിന് രണ്ടാൾക്കാര്ണ്ട് ഓൽക്ക് സംഭവത്ത് തെ റ്റി- പോകുമ്പം ഞാനാണ് ക്ലിയർ ചെയ്യ് കൊട്ക്ക്‌ണേ അതുകൊണ്ടൊരു സമാധാനം ഉം മറ്റേ തൊടക്കത്തില് ഓല് ഇന്നെ കളിയ ക്കിനി ടീംസ് ആണ്. അപ്പം ഞാനിങ്ങനെ ചോയ്ക്കുമ്പം ഉം ഞാനിങ്ങനെ ചോയ്ക്കുമ്പം അൻക്കെത്രട്ടം പർഞ്ഞെന്ന്ന്നുള്ളൊക്കെ മയ അപ്പ-
ആ ഒരുത് വച്ച് അമ്മ്ക്ക് ടെൻഷനാണ് അതെന്നെ അതന്നെ തന്നെ നമ്മള് പഠിക്കാൻ വിചാർച്ച ങ്ങനെ- ഒക്കെ ചെയ്യാൻ നമുക്ക് മനസ്സിലായി ല്ലേ- എവിടെയമ്മള് പേടിച്ചു നിന്നിട്ടോ- മുന്ന്ക്ക് എറങ്ങാതെ നിന്നിട്ടൊന്നും കാര്യല്ല അതന്നെ വരുന്നോട്ത്തെച്ച് വരുന്നോട്ത്തെച്ച് ക
ആരിക്ക കഴിയഞ്ഞ ഇപ്പൊ എന്റെ മക്കളോടാണെങ്കിലും എപ്പോഴും പറഞ്ഞെടുക്കല്ലോ നമ്മള് ചെയ്യാൻ കഴയൂലന്ന് വ വിചാരിച്ചന സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മള് എന്തക്കും അങ്ങന് ചെയ്ത് തുട ല് ആ അതങ്ങട്ട് ആത്മാർത്ഥട്ട ചെയ്യാ അപ്പ അങ്ങോട്ട് നടക്കും അപ്പ അതന്നെ എന്റെ മോനൊക്കെ പഠിക്കാന് ആദ്യ ഭയങ്കര മാടിയണി അപ്പൊ അന്നൊക്ക ക്കെഞൻ അച്ചീ പറഞ്ഞ അ എങ്ങനെ പഠപ്പിചോട്ക്കും കുട്ട പി പിന്നെ ഓനെതേപോലെ ഒരുപാട് ക്ലാസ് എടുത്തടുത്ത് ക്ലാസ് എടുത്ത്ടുത്ത് ഞാൻ പഠിച്ചു വന്ന രീതിയും ക്ക പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇത്തണ അവനരു പഠിക്കണം എന്നുള്ളൊരു മൈൻഡക്ക് എത്തി കിട്ടിയത് ഉം ആദ്യം വണ്ടി നമ്മുക്കൊരു താല്പര്യണ ഉ
കൃത്മാണ് ആവേശമാണ് അത ഏതൊരു കാര്യാലും
അതന്നെ ഇപ്പൊ ജോലിയൊക്കെ ഇപ്പ എപ്പോഴ നമ്മുക്ക് പറ്റിയ ജോലിയൊക്കെ ആയി
ഉം പക്ഷെ നമ്മളിത് പഠിച്ചെക്കണത നമുക്ക്തൊക്കെ കമ്പ്യൂട്ടർ യുഗ ആണല്ലോ എന്ത് കൈകാര്യം ചെയ്യാൻ അറിയണം ഏ മക്കളെ മുന്നിൽ നമുക്ക് വേണല്ലോ പിടിച്ചെക്ക
മെയിന ആയിട്ട് അതൊക്കെയാണ് ഇപ്പൊ മോനൊക്കെ ഇംഗ്ലീഷ് മീഡിയണ് അപ്പൊ ഓലൊക്കെ ഓ ന്ന് ചോദിച്ചു വരുമ്പോ ഇപ്പള ആരം എമ്മള കട്ട ജസ്റ്റ് കൊല മുമ്പല കഴിച്ചില്ലാവന്നേള്ളൂ ഏ എന്നാലും അന്നത്തെ നമ്മളൊക്കെ മലയാളം മി അയും പഠിച്ചു വന്ന് ഉം പിന്നെ നമ്മക്ക് നീപ്പ പറയണ ഇംഗ്ലീഷ് ആണെങ്ക നമ്മള ആ സ്കൂൾ ജീവിതം കഴിഞ്ഞാല് പിന്നെ നമ്മള ആ ബുക്കും എല്ലാം വി ട്ടേ അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കണ പോലും ഇല്ലാത്ത കൊണ്ട് മൈന്റിന്ന് അങ്ങനെ പോവാണ് അതാണ് പ്രശ്നം ഇപ്പൊ വന്നിട്ട് മലെ ബുക്കൊക്കെ ഒ വായിച്ച പറഞ്ഞ കൊടുക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലാ തിനൊക്കെ അർത്ഥം കിട്ടി ഇങ്ങനെ പോകും അപ്പൊമ്മ്ളിയായിരിക്കും വല്ല പുടിച്ചക്കെന്നൾക്ക് അങ്ങനെ ഞാന് എല്ലാരും പ്പൻ്റെ- ഇവിടെള്ള എല്ലാര് ഏപ്പം- നാലഞ്ച് കുട്ടികൾ അയ്ന് ഇബട്ന്നുണ്ടായിന് ഇംഗ്ലീഷ് മീഡിയത്തെ പോലെ നാല് താളും മാറി മലയാളമീഡിയത്തേക്ക് മാറിപ്പ ഞാൻ ഇവനെ ഇങ്ങനെ ഓനും വല്യ താല് ദൂരെന്നല്ലേ ആദ്യം ഒന്നും പിന്നെ ഞാനന്നങ്ങനെ ന്നെ പോണോടത്തോളം പോട്ട് തേച്ചിട്ടിനി വരുന്ന കാലം ഫുള്ളങ്ങ അങ്ങനെക്കോ ഇപ്പമ്മളന്നെ ആയിരിക്കും മ്മള് പ്പൊള്ളൊലൊക്കെ ഹും ഞമ്മള് അന്നാരും നോക്ക് ക്കണ്ടായ്ഹില്ല ശ്രദ്ധിക്കാണ്ടായില്ല വിചാരിക്കും അന്ന് ആരെങ്കിലും സപ് പോട്ടുണ്ടങ്കി എംപ്ലോമ് ഉഷാറായി എന്നൊക്കെ ഞാൻ വിചാരിക്കുകല്ലോ അപ്പം ആ ഒരു പോരായ്മ മക്കൾക്ക് ക്ക് വേണ്ടാച്ചിട്ട് ട്ട് നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുക അ എന്തെങ്കിലൊക്കെ ഓല്ക്ക് ഉപകാരപ്പെടും അതെ പഠച്ചത് ഏറിയിട്ട് പ്രശ്നമൊന്നും ഹ്ഉണ്ടാവൂലല്ലോ ഹി ഹി ഇനിയിപ്പൊ ജോലി ഇപ്പ എന്താ ഓല്ക്ക്‌ കിട്ടണറില്ല എന്നാലും പഠിച്ചപ്പ ഞാന് ഇങ്ങനെയൊക്കെ പഠിച്ച പിടിച്ചോണ്ട് ക്ക്ന്റെ മക്കക്ക് ക്ക് എല്ലാം പറഞ്ഞ് കൊടുക്കാനായി അത്ര തന്നെ ബാക്കിയൊക്കെ പിന്നെ നക്ക്ന്നെ മടിയ എന്നും ഇങ്ങനെ പഠിക്കാൻ പോവാറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പ മോണ്ടിസോറി ഇതിന്റ ടെകൂടെ ഓൺലൈൻ ആയിട്ട് പഠിച്ച് ശരി അത് പിന്നെ മക്കളെ-
ഇല്ലല്ലേ പോവാൻ കഴിഞ്ഞീനോ
അതിനെയ്ക്ക് താല്പര്യല്ല ഒന്നാത് അന് താല്പര്യല്ല മീൻസ് ഞാൻ ഇൻ്റെ ഹസ്ബന്റിന്റെ ഇഷ്ടത്തിനാണെങ്കി റ്റി ട്ടിട്ടിങ് സി ക്ക് ഒരുങ്ങിട്ട് ഹസ്ബൻഡന്റെന് ആകെ ക്കാ അത് പഠിച്ചിട്ട് ഓ പഠിച്ചൊക്കെ പറിം പഠിക്കാനിൻക്ക് നല്ല താല്പര്യംണ്ട് പക്ഷെ
നോട്‌ താല്പര്യംല്ല ല്ലേ
ഇൻക്ക് തീ തീരെ താല്പര്യല്ലെന്ന് എന്നാലും അന്ന് ഞാന്
സൗണ്ട് ഇടണം പിന്നെ അങ്ങനൊക്കെണ്ട് ഭയങ്കര ഉത്തരവാദിത്വാണ് നല്ല ഉത്തരവാദിത്തം വാണം ഉണ്ടോ അതന്നെ വീട്ടിൽ തന്നെ നമുക്ക് ണ്ട് വേറെ ഓൾറെഡി വീട്ടിൽ തന്നെ നമ്മക്ക് ണ്ട് പിന്നെ അവ്വൂടി
ആ അത് കഴിഞ്ഞെന്നിട്ട് പിന്നെ മക്ക അതെല്ല മൈനായി പിന്നെയില് ബാധ്യ ഠിക്കണ കേസ് ന്നാല് നമ്മള് സ്കൂളന്ന് നല്ലാ മക്കളെ സൊ കുട്ട നിക്കും ബടെ വന്നട്ട് നമ്മളെ മക്കളോട് ചൂടാവും വറക്കെയത്തേന് പി പിന്നെ അതും കഴിഞ്ഞെന്നിട്ട് പിന്നെന്താ അമ്പള് വടെ ഫ്രീ ആവൂല ഓലെ കേസെന്നെണ്ടാവും സ്കൂളത്തെ കേസെന്നെണ്ടാവും വാട്സആപ്പില് കുറേ വർക്കും കാര്യങ്ങളും പേരൻറ്സിന്റെ വിളീം പരാതിം ഇതിന്റെടെകൂടി അമ്മക്ക് അമ്മളെ ഫാമിലീനെ ശ്രദ്ധിക്കാൻ പറ്റൂല ഓലെ കൂടെ ഇരിക്കാനും അപ്പം പിന്നെ ടീച്ചിങ് മേഖല ആയാ തന്നെ എന്നും നാ നാളേക്കുള്ള ഒരു വർക്ക് അമ്മള് ഇന്ന് ചെയ്തക്കണ ക്കേണ്ടറും എന്നും ഓരോ ഡേകളായിട്ട് ടീച്ചിങ് എയ്ഡ്‌സ് പറഞ്ഞാണ്ട് അങ്ങനെ ചാർട്ടായിട്ടും അതായിട്ടും
അതെന്നെ അതൊക്കെ ഇപ്പോ ഈ തിരക്കിന്റെടെ നമ്മള് കാണണം അത്
ആ അതാണ് അപ്പൊ ഞാന് ഇന്ന് ട്രെയിനിങ്ങിന് പോയി ഒരു രണ്ടു മാസം പോയപ്പോ തന്നെ ഇൻക്ക് മതിയായിണ് അപ്പൊ അത് മീൻസ് നമ്മള് ആത്മാർത്ഥായിട്ട് ചെയ്യുനോൽക്ക് അത്ങ്ങനെ പ്പോ ത്തെനും ചെയ്യേണ്ടിരുപ്പോ നാളെന്തെങ്കിലും ഒരു- ഉം ഒരു വിഷയത്തിന് ഇപ്പം ബോഡി പാർട്സിനെ കുറിച്ച് ക്ലാസ് വെച്ചാൽ ഞാൻ എന്താക്ക- ഫുള്ള് ബോഡി വാർട്സിന്റെ ചിത്രം വരച്ച് കളർ കൊടുത്ത് മക്കൾക്ക് ഓരോന്നും നീക്കിക്കൊടുത്ത് ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്- അതൊക്കെതന്നെ മക്കളെ പഠി- പഠിപ്പിച്ചെടുക്കാൻ ഇഷ് പക്ഷെ ഈ ഒരുപാട്- ഭാഗത്താണ് പ്രശ്നം ഉം പിന്നെല് പേരൻസ് ഇങ്ങനെ വിളിക്കാ എന്നത്തെ പരാതി അഥവാ ഒരു കുട്ടിന്റെ ബുക്ക് കാണില്ല പെൻസില് കാണില്ല ബാഗ് അത് ആ
ഇല്ലേലും പാത്രം കാണഞ്ഞാലോ ഡയറി കുപ്പികാണാന്നല്ലോ
അത് വരിക പിന്നെ നമ്മള് തന്നെ നമ്മള എത്ര ആത്മാർത്ഥായിട്ട് പഠിപ്പിച്ചെടുത്താലും ചില കുട്ടികള് പഠിച്ചില പഠിച്ചില്ലേല് അതും പ്രശ്നം വരും അതാണ്
ത്തെ നമ്മക്ക് വേറെ എന്ത
അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആയിക്ക് പോവാതെ ബൈ ചാൻസ് എന്തെങ്കിലും വേറെ എതെങ്കിലും പിന്നെഎടുക്കും പക്ഷെ ഇപ്പ ഞൻ കമ്പ്യൂട്ടർ കോഴ്സ് ആുമ്പോ നമക്ക് എന്ത് ഏത് മേഖലയിലും ജോലിയാണല്ലോ ഇപ്പൊ ഞാൻ പോയി തുടങ്ങിയാലന്നെ കുറയെ സ്ഥാപനത്തിക്ക് വിളി- അച്ഛന് പോവാൻ കഴിയാത്ത ബുദ്ധിമുട്ടേള്ളൂ നമുക്ക് രാവിലെ നേരത്തെ ഏത് സ്ഥപ- അവനായാലും ഒരു- മണിക്കടത്തണം അഞ്ച് മണിക്ക് ഇറങ്ങണം അപ്പൊ നമ്മക്ക് മക്കള അവിടന്ന് പറഞ്ഞ് ച്ചി ട്ട് പോയിചിപോലെ ഫിലുംമ്പൊക്ക ആയിട്ട് വരാ ഓലെത്ത സമയത്ത് വരാ എത്താൻ കഴിയണം ആ ഒരു ടൈമിന്റെ പ്രശ്നങ്ങേണ്ട് ഇപ്പോ പോവാൻ പറ്റുന്നില്ല അങ്ങനെക്കെ-
ഉം ഉം കാര്യങ്ങളല്ലേ ഉം അതതെ ഏതാലും ഒക്കെ ശരിയാവും എല്ലാം നമ്മള സാഹചര്യത്തിന് അനുസരിച്ച് അനുകൂലമാവട്ടെ ഉം ആ അതെ അതെ ഞായി പിന്നെ വിളിക്കാ കേട്ടോ ഉം ആ ശെരി ഓക്കെ